പിന്നെ ആഹ് ഞാനിവിടെ കൊറച്ച് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നേയായിരുന്നു നമ്മുടെ മന്തിയൊക്കെ യായി ഇനി നമുക്ക് ഇതിലെ ചിക്കൻ ഇതില് ക്യാപ്സിക്കം വെച്ച് വെക്കുന്നേണ്ടല്ലോ അതെനിക്കൊന്ന് പറഞ്ഞു തരണേ. ആഹ് ആഹ് ചില്ലി ചിക്കൻ അത് നമുക്ക് പൊറോ ട്ടയുടെയും ചിക്കൻ മറ്റേ ഏഹ് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം ഇല്ലിയ ആഹ് ആഹ് അത് എങ്ങനെയാ സംഭവം ആ ഉണ്ടാക്കുന്നത്.
നമ്മൾ ആദ്യം കൊറച്ച് ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് വെട്ടി വെക്കണം.
എല്ലന്നും ഉണ്ടേലും പ്രോബ്ലം ഇല്ലല്ലേ.
ഇല്ല ഇല്ല കൊഴപ്പ ഇല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അയിനകത്തോട്ട് നമ്മള് ഇച്ചിരി മൊളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ഒരു മൊ മുട്ട കൊറച്ച് കോൺഫ്ലവറ് കുരുമുളക് പൊടി ഇത്രയും ഉപ്പും കൂടി ചേർ ഇച്ചിരി നാരങ്ങനീരും ഇതൂടി ചേർത്ത് പെരട്ടി വെച്ചിട്ട് ആഹ് ര ണ്ട് സ്പൂൺ ഒരു കോൺഫ്ളവർ പൊടി കോൺഫ്ളവർ പൊടിയില്ലേൽ മൈദ പൊടിയായാലും മതിയടി.
ആഹ് മതിയല്ലേ ഇത് നമ്മള് ഫ്രിഡ്ജ് വെക്കണോ മാഗ്നേറ്റ് ചെയ്യാൻ.
ഒരു അരമണിക്കൂർ വെക്കുന്നത് നല്ലതാ ആ അരപ്പ് പിടിക്കാനേ എന്നിട്ട് അത് വറ ത്ത് കോരി വെക്കണം വറ്ത്ത് കോരി വെച്ചിട്ട് ഇതിനക ത്ത് മെയിനായിട്ട് വേണ്ടത് വെളു
നമ്മള് വറക്കണോ അല്ലിയോ ഇത്.
ആഹ് വറ്ക്കണം ആഹ് അങ്ങനെരു വറ്ത്താൽ ഇനി വേണങ്കി നമുക്ക് വെക്കാ.
ഓന് എണ്ണ ഏഹ് കൊറച്ച് എണ്ണ ഒഴിച്ചട്ട് ഇങ്ങനെ ഇങ്ങനെ കോരിയെടുക്കോ അതോ പാനിനകത്ത് തിരിച്ച് മറിച്ച് ഇട്ട് വറത്തെടുക്കൊ നി.
ഞാനിങ്ങനെ കോരിയാ എടുക്കുന്നത് കൊറേശെ കൊറേശെ ഒരു കുഴിയുള്ള ചീനച്ചട്ടി എടുത്തിട്ട് കൊറേശെ പീസ് ഇട്ട് വറുത്ത് വറുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഈ മൊ പെട്ടെന്ന് മൂക്കോടി അങ്ങനെ ഈ അതാണ് രുചി അല്ലാതെ നമുക്ക് പച്ചക്ക് വേണമെങ്കിലും പിന്നെ ഞാൻ ഈസി ആയിട്ട് വെക്കും ചില്ലി ചിക്കൻ. അതായത് ഇപ്പൊ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വരുവാണങ്കി ചില്ലി ചിക്കൻ വെക്കണന്ന് വെച്ചാൽ ഞാനേ പച്ചയിറച്ചി വാങ്ങിക്കത്തില്ല എന്തയോന്ന്റിയാവോ ഒരു കോട്ടർ അൽഫാം വാങ്ങിക്കും. ക്വാട്ടർ അൽഫാമിന് നൂറ് രൂപയല്ലേ ഒള്ളൂ എന്നിട്ട് അത് ഞാനങ്ങ് കട്ട് ചെയ്തിടും. മനസിലായോ ഈ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഒരു ഒരു കൊടം വെളുത്തുള്ളി വേണം.
ആഹ് ഹാ ഹാ ഹാ
തോനെ ഒരു പിടി വെളുത്തുള്ളി വേണം വെള് ത്തുള്ളി കുനുകുനാ അരിഞ്ഞതും ഇഞ്ചി കുനുകുനാ അരിഞ്ഞതും പച്ചമുളക് കുനു കുനാ അരിഞ്ഞതും ന്നിട്ട് ആഹ് ക്യാപ്സിക്കോവും സവാളയും ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് വലിയ കഷ്ണായിട്ട് മുറിച്ച് വെക്കണം.
ആഹ് മുറിച്ച് വച്ച് മല്ലിലയും ആഹ്
ആദ്യം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കത്തേ ഇല്ല. ആല്ലാതും വറുത്ത് പൊരിച്ചു ച്ചി സൺഫ്ലവർ ഓയിലൊഴി ച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നല്ല ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോഴത്തേനും അയിനകത്തോട്ട് സോയാ സോസ്
സോയ സോസ്ന്ന് പറഞ്ഞാ നമുക്ക് സൂപ്പർമാർക്കറ്റ്
ആഹ് വാങ്ങിക്കാൻ കിട്ടും ഡാർക്ക് സോസെന്നോ സോയാ സോസ്ന്നോ ഒരു കറുത്ത കളറിലെ സോസാ ആഹ് സോയ സോസൊരു വല്യയൊരു ഒരു സ്പൂൺ ഒഴിക്കും ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കണം.
ആഹ് ഹ ഹ ഹാ
പിന്നൊരു രൻ ചില്ലി സോസ് ഇല്ലാത്തൊണ്ടാമ്മള് പച്ച മൊളക്ടുന്നത് ചില്ലി സോസ് നിർബന്ധല്ല പച്ച പച്ചമൊളകിട്ടില്ലേ ചില്ലി സോസ് ഒഴിക്ക ഇതിനൊരു സോയ സോസിനൊരു നൂറ് രൂപയ്ക്കൊക്ക
ആഹ് ഹാ ഹാ നമ്മളൊരു കുപ്പി മേടിക്കാങ്കി നമുക്കിങ്ങനെ എന്തെലൊ
ഓ എന്താല ഇതൊക്കാന്ന് നമുക്ക് ഒരു സ് സ്പൂൺ മതിയല്ലോ ഇത് ഒരു ഒരു വർഷം വരെ ഉപയോഗിക്കാത് ഒരുപാട് സാനങ്ങളുണ്ടാക്കാം.
ഹോ ഹോ ഹോ ഹോ
ണ ഒരു കുപ്പി വാങ്ങിച്ചാ ഒന്നൊന്നര വർഷടുക്കും ഫ്രിഡ്ജീ വെച്ചിരുന്നാ മതില്ലോ
ആഹ് അ അ അ
ഡേയ്റ്റ് നോക്കി വാങ്ങിച്ചാ മതി ആഹ് അപ്പൊ അത് വാങ്ങി വെച്ചിരുന്ന ടൊമാറ്റോ സോസും ഒരു വലിയ ഉപ്പി വാങ്ങിച്ചു വെച്ചിരുന്ന അല്ല ഇങ്ങനെ ചെറിയ പാക്കറ്റ് കിട്ടും മുപ്പത് രൂപയുടൊക്കെ പാക്കറ്റിലായിട്ട് ടാശിയ പോലത്തെയ് ആ അങ്ങനെ ആ ലിക്കൂടൊക്കെ വരുന്ന പോലെ അങ്ങനെം വരും.
ഓ ന്നിട്ട് നമ്മള് ഇലിം ഞ്ചിയും വെളുത്തുള്ളളിയും കൂടെ സൺഫ്ലവറോയിലിനത്ത് മൂപ്പിച്ച്
മൂപ്പിച്ചെട്ട് ആ വഴറ്റി പച്ചമുളകും കൂടി വഴറ്റിയിട്ട് നമ്മൾ അയിനകത്തോട്ടൊരു വലിയ സ്പൂണ് സോയ സോസും ഒര് രണ്ട് സ്പൂണ് ഒരു ഒര് തക്കാളി സോസും കൂടിഴിച്ച് അതൊന്ന് ചൂടകുമ്പോ നമ്മളില്ല ആ ക്യാപ്സിക്കവും സവാളെം അങ്ങോട്ട് തട്ടണം അതങ്ങോട്ട് തട്ടി നല്ല അതൊന്ന് വഴറ്റണം അല്ലെ ഇളക്കിക്കോണ്ട് നിന്ന് ഒരു പകുതി വെന്താ മതി ഇതിന്റെ എല്ലാം ഈ ചൈനീസ് വിഭ ഭവങ്ങളുടെ എല്ലാം പ്രത്യേകതേന്ന് പറഞ്ഞാൽ ആ പച്ചക്കറി അവരൊത്തിരി വേവിക്കത്തില്ല. നല്ല തീയിലിട്ട് ങ്ങനെ തുറന്ന് വെച്ച് നമ്മളിങ്ങനെ എളക്കിക്കൊ ണ്ട് നിന്നാവേവിക്കുന്നഅത് പകുതി വേവ്ങ്ങനെ കടിക്കുന്ന വേവില്ലേ ആ വേവാവുമ്പോ എന്തോയ്യണന്നറിയാവോ ഒര് ഒര് സ് സ്പൂൺ കോൺഫ്ലവർ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കി വെച്ചേക്കണം.
ഇത് കുറുകാൻ വേണ്ടിയിട്ടില്ലേ അപ്പൊ നമ്മള് വെള്ളമായിട്ട് ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഇതിനകത്ത്?
അതാ നമ്മള് ഒഴിക്കാൻ വേണ്ടി ഇതിനകത്ത് ഈ വെള്ളം കലക്കി വെച്ചതിപ്പം
ഏത് ഈ കോ കോൺഫ്ലവർ ഓയിയിലല്ലയോ
ആ കോൺഫ്ലവർ പൊടി ഒരു ഗ്ലാസ്സി കലക്കി വെച്ചേക്കണം.
ആഹ് ഹാ ഹാ ഹാ
ഏ ഒരു ഗ്ലാസ്സിൽ കലക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടിടണം. എരിക്കാവശ്യത്തിനുള്ള കളർ വേണെച്ച മൊളക് പൊടീട്ടോ ആ ബാക്കി ആ സോസിന്റെ ടേസ്റ്റായിന് ന്നിട്ടയിനകത്തോട്ട് ആ ഇതിനകത്തോട്ട് ഈ വെള്ളൊഴിക്കണം. കോൺഫ്ലവർ കലക്കി വെച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേനും
ഒരു നാല് പേർക്കും അഞ്ചു പേർക്കോ ഉണ്ടാക്കണങ്കിലേ ടാരക്ലാസ് കോൺഫ്ലവർ കളക്കി വെച്ചാ മതിയോ?
അല്ല ഒരു രണ്ട് ഗ്ലാസ് അതിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റി
ഓ ഇതിന്റെ ചാർ കോൺഫ്ലവർ ഓ യി ൽ ഛേ കോൺഫ്ലവർ ആണ് അപ്പൊ അതിന് നമ്മള്എത്രന്ന് വെച്ചാ അങ്ങനെ ആ
എത്ര ഇറച്ചിയ ഉണ്ട അതിനനുസരിച്ചുള്ള വെള്ളം
ആഹ ഇപ്പൊ പിടികിട്ടി എനിക്ക് ആഹ എന്നിട്ട്
സ്പൂണ എന്നുള്ള കണക്കില് കോൺഫ്ലവർ കലക്കി വെക്കണം
ഓഹോ ഹോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ അല്ലയോ ആ ഹാ ഹാ
അതിനനുസരിച്ച് ഈ ഉള്ളിയും തക്കാളി ഇതൊക്കെ കൂട്ട ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ കൂട്ടാം
കൂട്ടില്ലാല്ലേ ആഹ് നാല് പേർക്കൊക്കെ യാണെങ്കി രണ്ട് പ്യാപ്സിക്കം വേണ്ടി വരുവോ
ആഹ് രണ്ട് ഗ്യാപ്സിക്കം വേണ്ടിവരും രണ്ട് ഗ്യാപ്സിക്കോ നാല് സവാളെ
ആഹ് ആഹ് ആഹ്
ആഹ് അഹ് എന്നിട്ടത് ഈ വെള്ളഴിക്യുമ്പോ ഈ വെള്ളങ്ങനെ കുറ് കുറാ തെളക്യും
ആഹ് ആഹ് ആഹ് ഹ
അതിനകത്തോട്ട് ഈ ചിക്കൻ തട്ടിയിട്ട് ഇച്ചിരി മല്ലിയിലെ മാരി ഇട്ടാ റെഡി റെഡ് കറിറെഡി
നല്ല ടേസ്റ്റാ
ഒന്ന് തെളക്യുമ്പോ നല്ല ടേസ്റ്റാ ഒന്നാ ഈ നമ്മള് ചൈനീസ് കറിയൊക്കെ ഒന്ന് ഇര്ന്ന് ഒരു പ പയ്നഞ്ച് മിൻറ്റ് കഴിഞ്ഞൊന്ന് ആറി കഴിഞ് എട്ത്ത് ഉപയോഗിക്യണം
അപ്പഴാണയ്ന്റെ ടേസ്റ്റ് വര്ന്ന് കാര്ണാ ചിക്കനൊക്കെ പിന്നല്ലേ ഇട്ന്നത് അതീനൊന്ന് ആഹ് ചാർലോട്ടെല്ലാംന്നി റങ്ങാൻ സമയം കൊട്ക്കണം
ഇതൊക്കെ നീ വീട്ടിന്ന് പഠിച്ചിട്ട് വന്നോ അതോ ഇവിട്ന്ന് പഠിച്ചതാണോ അതെല്ലാ
ഞാനിതക്കെ യൂറ്റൂബ് കണ്ടേ വീട്ടിന്ന് വരുമ്പോ നി ക്ക് ആകെ കട്ട്ലെറ്റ് മാത്രേ അറിയാവുള്ളുവാര്ന്ന് പൊരിപ്പ് സാനൊക്യോ ണ്ടാക്കുവാര്ന്ന് അത് യൂറ്റൂബ് നോക്കി തന്നെ ണ്ടാക്കുന്നേ പി
ഉം
എനിക്കിഷ്റ്റവാടി പാചകം എനിക്കിന്ന സാനങ്ങളക്കെ അരി ക്യണം തോന്നുമ്പോ ആഹ് ക ഒണ്ടാക്കി കഴി ക്കപ്പ ഇ ഇക്കാക്ക്വ്ടെ ഇക്കായ ഞാന ന്തുണ്ടാ ക്യാലും അങ്ങനെ ഇഷ്ടത്തോടു കൂടി കഴിക്യുന്ന ആളായോ ഉണ്ട് ഇങ്ങനൊണ്ടാകാക്കാന്നോണ്ടയ് ഇക്കത്പോയി വാങ്ച്ചോണ്ട് വരും
ഉം ഉ ഫേമിലി ഫേമിലി ആഹ് ആഹ് ഉം എന്നിട്ടേ ആം പിന്നെ ഇത് നീ ഡൈലിയുണ്ടാക്കോ ഓ മറ്റേ ക്യാപ്സികൊക് വെച്ചിട്ടയ് സില്ലി സിക്കൻ
ആഹ് എപ്പഴാ ഒണ്ടാക്കു ഒണ്ടാകും എപ്പഴാതോന്നലൺ താന്ന് വെച്ചാ അപ്പ ഇക്കക് വേണോന്ന് പർഞ്ഞ അപ്പ ഉണ്ടാക്കി കൊട്ക്കും
ഇത് ചിക്കന്ലുണ്ടാക്കുന്നതാണ് സംഭോവല്ലേ ബീഫിനക ത്ത്ന്നും ഇത് ചിയ്യാംപറ്റതില്ലല്ലേടാ
അയ്നകത്തുണ്ടാക്കാ ഞാം ബീഫിലു ണ്ടാക്കും ആഹ് അയ്ന് ചില്ലി ബീഫന്ന് പറയു ട്ടേസ്റ്റ് ചിക്കൻ നന്നാ പഷ് ട്ടി നമ്മൾക്കി തേ കറി പനീ നീറിനകത്തുണ്ടാക്കാം കോളി ഫ്ലവർനകത്തുണ്ടാക്കാം ബീഫിനക തൊണ്ടാക്കാം
എല്ലാ അമ്മള് വർ
മൊട്ട വേണങ്കി വേണെങ്കി മുട്ടേണ്ടല്ലോ മൊട്ട നമ്ക്ക് ഇഡലി തട്ട്നകത്തോ ഒഴിച്ചിങ്ങനെ പുഴുങ്ങിയടുത്ട്ട് അത് ഇങ്ങനെ മുറിച്ച് മുറിച്ചിടാം
ഇതിന ല്യയാ ഈ പനീറ്കറി ഇല്ലേ ചിക്കന് നമ്മള് ഈ ചപ്പാത്തിക്ക് എട്ക്ന്ന പനീറ് കറി അത് സം പ്പൊ യി ഇതേ കണകൊണ്ടാക്കിട്ട് ഈ പനീറ്തിങ്ങനെ പൊരിച്ചിടണം എണ്ണ ക്യാത്ത്
ആഹ് ഇടണം ഇടണം അങ്ങനെ പിന്നെ ബ ബട്ടർ ബട്ടർ പനീറും ബട്ടർ ചിക്കനുണ്ട്
ആഹ് ഹഹ് ഹാ ഓ അത് പിന്നെ മറ്റേ ബട്ടറാണോ അതിനകത്ത് ചേർക്കുന്നത്
ആഹ് അതിനകത്ത് ബട്ടറാ ചേർക്കുന്നത് അത് ഇതീ ഇതിന്നെല്ലാം വ്യത്യാസം ആ കറി
ആഹ്
ഇത് ചൈനീസ് ആണെങ്കിൽ അത് നോർത്ത് ഇന്ത്യക്കാരുടെക്കെറിയാം
ഏത് ബട്ടർ ചിക്കൻ അല്ലേ ഓ ഓ ച ചിലടുത്ത് കണ്ടിട്ടില്ലേ ചിക്കൻ കറി വെക്കുമ്പോഴേ അവർ അതിന്റെ ഉള്ളി അതെല്ലാം അര
ആഹ് അങ്ങനെ അരച്ചു ചേർക്കുന്നതാണ് ബട്ടർ ചിക്കൻ
ഓ അരച്ച ചേർത്തിട്ട് അതിനെ അന്നിട്ട് അപ്പൊ അതിനകത്ത് ഒരു കഷ ഷണം പോലും കാണത്തില്ലടെ ന്ന് വെച്ചാൽ ഒരു വിറ
കഴിഞ്ഞ മിക്സിൽ അരച്ചാ ഉണ്ടാക്കുന്നത്
അരച്ചിട്ട് പിന്നബേ ഇ കറുത്തിരിക്കും കറി കറുത്തന്നല്ല ഒരുബ്ലാ ഒരു ഗേ വേറെ കളറല്ആ ആ് അപ്പൊ എന്നിട്ട് പിന്നെ അതിനകത്ത് ബട്ടർ ഇടുവോ
ഇക്കാക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ ചിക്കന് ആ എനി എറെ മൂത്ത മോനും ഇഷ്ടം
ബട്ടർ ചിക്കൻ ആണല്ലേ ഈഊ ഉള്ളിയും സവാളയും അല്ല കൊച്ചുള്ളി സവാളയും ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം എണ്ണീ ൽ വഴറ്റിട്ട് ഇതെല്ലാം കൂടെഅങ്ങ് അടി
നമ്മള് ബട്ടർ ചിക്കനകത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഉപയോഗിക്കത്തില്ല കൊച്ചുള്ളി
പിന്നെ ആ നമ്മുടെ
ഈ മാത്രമേ ഉപയോഗത്തുള്ളൂ
അത് ഇത്രയും കൂടെ വഴ കട്ടീട്ട് എണ്ണയിൽ വഴറ്റിട്ട് അതങ് മിക്സിയുടെ ജാറൽ അടിക്കുക ബട്ടറിില്
സൺഫ്ലവർ ഓയിലും എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരസ്പൂൺ പെരുഞ്ചീരകം പൊട്ടിക്കു ആദ്യം എന്നി ട്ട് രണ്ട മൂന്ന് സവാള ഇടും എന്നിട്ടൊരു രണ്ട് മൂന്ന് സവാള ഇടുന്നെങ്കിൽ അഞ്ച് തക്കാളി ഇടും ഈ തക്കാളിയുടെ നിറവാത് തക്കാളി അരിഞ്ഞിടും തൊലിയോട കൂടി അരിഞ്ഞിട്ടിട്ട്
ആഹ് ആഹ് അത് വൈ ഓറേഷനിൽട്ട് പിന്നെ ഇതിനകത്ത്
അത് വട്ട ഏലക്ക ഇടും ഒരു ഏലക്ക ഇട്ട് എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോ ഒരു വഴറ്റിട്ട് ഒരു മൂന്നാല് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഇത് അടച്ച വെച്ചൊന്ന് വേവിക്കും എന്നിട്ടരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കി അ അതിട്ടാ രുചി കൂടും ഇന്ന തോട്ട്
അത് ചിലര് ചിക്കൻ കറിക്ക് കണ്ടിപ്പരി പ്പ് അരച്ചു കേർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വീ
ആഹ് അപ്പൊ ഇത് ഇട്ട് ഇത് ഇട്ട്ഇതങ്ങ് ആ ഒന്ന് വെന്ത് കഴിയുമ്പോ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മള് തീ അണച്ചിട്ടെന്ത് വേണം ഇത് ആറാം വെക്കണം നല്ലോണ്ണം ആറിട്ട് എന്തോ ഇത് ഇത്രയും കൂടി മിക്സിക്കകത്ത് നല്ല ഫൈൻ ആയിട്ട് അങ്ങ് അരച്ചെടുക്കണം ചിലർ അരിച്ചെടുക്കും അരയാത്ത മിക്സി ആണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ആഹ് നല്ല അരച്ചെടുത്താ നമ്മള് അരിക്കൊന്നും വേണ്ട
വേറൊന്നും ഇടണ്ട എന്നിട്ട് ചിക്കൻ അതിനാത്തങ്ങ് ഇട്ടാ മതിയല്ലയോ
ഇത് തെളപ്പിച്ച് ചിക്കൻ അങ്ങ് ഇട്ടാ മതി എന്നിട്ട് ഇതിന്റെ ഒരു മേൻമ്പൊടിയായി ട്ടിടുന്ന ഒരു സാനവുണ്ട് കസ്തൂരി മേത്തി അത് വാങ്ങിക്കാൻ കി ട്ടും നമുക്ക് ഈ ഉലുവയുടെ എല എലയാ അത് ഉലുവാച്ചെടിയുടെ എല ഒണക്കിയത്
അത് ഇന്ത് പൊടിയ അത് എത് പാക്കറ്റ്ലാണോടെ കിട്ടുന്നേ
പാക്കറ്റിലാ കിട്ടുന്നത് ആഹ് ആ എല ഒണക്കിയ പൊടി പൊടിയല്ല ആ എല ഇങ്ങനെ ഒണങ്ങിയിരിക്കുന്നു അതിങ്ങനെ മേളിലിട്ട് വേണങ്കി ഇച്ചിരി ബട്ടറും കൂടി അയ്‌ന്റെ മേളിയിട്ട് ഈ ചിക്കൻ നമ്മളല്ല ചില്ലി ചിക്കന് വറുത്ത് വെച്ച പോലെയുവിടാം പിന്നെ പച്ചക്കിട്ടും വേവിക്കാം ഈ അരപ്പിൽ പച്ചക്കിട്ട് വേവിച്ചു എടുക്കാം പിന്നെ വേവിച്ച് വെച്ചതുവിടാം എങ്ങനെ വേണോങ്കിലും ഈ ഇതൊണ്ടാക്കി അരച്ച് പിന്നെ
പുട്ടിനൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ആന്നൊടെ പുട്ടിന് ഇടിയ
അപ്പത്തിന അപ്പത്തിനാ ഏറ്റവും നല്ലത് അപ്പം ചപ്പാത്തി ആഹ് പിന്നെ ഫ്രൈഡ്രൈസിന് കഴിക്കാം
ഫ്രൈഡ്രൈസ്
നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാം പൊറോട്ടക്ക് അടിപൊളിയാ
ആന്നല്ലേ പക്ഷെ സിമ്പിൾ ആല്ലേ ഇത് അരച്ച ടുത്ത് കഴിയുമ്പോ കാര്യം കഴിഞ്ഞു പിന്നെ ഇത് എറച്ചിയിട്ട് തിളപ്പിച്ച മതി ആഹ് ആഹ്
കൊറച്ചരപ്പൊണ്ടാക്കി ഫ്രിഡ്ജി വെച്ചിരുന്നാലേയ് ആവശ്യത്തിന് നമ്മക്ക് പനീറിട്ടോ ആഹ് വേറെ എന്തെലും ആഹ് വേറെ എന്തെങ്കിലു ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം